ഹലോ കേൾക്കാമോ
ആഹ് കേൾക്കാം
ഹലോ
ഹലോ കേൾക്കാം പറഞ്ഞോളൂ
ആഹ് എന്തുണ്ട് വിശേഷം
ണ്ട് വിശേഷം
ഹലോ
സുഖം അവിടോ താങ്കൾക്ക് സുഖമാണോ
അതേ സുഖമാണ്
സുഖമാണ് അവിടെ എന്തൊണ്ട് വിശേഷം മഴയൊണ്ടോ
ഓഹ് ഇവിടെ നല്ല മഴയാണ് പൊറത്തോട്ടൊന്നും എറങ്ങാൻ വയ്യ
ആണല്ലേ ഇവിടെയും ഭയങ്കര മഴയാണ് ഭയങ്കര തണുപ്പും
മഴയായതുകൊണ്ട് പൊറത്തോട്ടൊന്നും എറങ്ങാനും വയ്യ ജോലിയൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല
അതെ അത് വളരെ ശെരിയാണ് ആ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് തന്നെ ചുറ്റുപാടുകളിലെല്ലാം എല്ലാ രോഗം ഗങ്ങളുമാണ് അല്ലേ?
അതെ അതെ ഇപ്പൊ പ്രത്യേകിച്ച് മഴയായത് കൊണ്ട് തന്നെ പൊതുവെ നമുക്ക്. ഇപ്പം ഭയങ്കര തണുപ്പും കാര്യങ്ങളല്ലേ ഇപ്പം ജോലിക്ക് ഇപ്പോൾ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടായാലും. ഇപ്പൊ എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയാണല്ലോ മഴ.
അതെ അത് വളരെ ശരിയാണ്. ആഹ് അത് മാത്രമല്ല രോഗങ്ങൾ പെരുകി വരികയാണ്. പ്രത്യേകിച്ച് കൊതുകുകൾ പെരുകുന്നു അത് കാരണമുള്ള രോഗങ്ങൾ. അതിഭീകരോം അല്ലേ?
അതെതെ പൊതുവെ മഴയാ ഇപ്പം പൊതുവേ നമുക്ക് മഴ പെയ്യുമ്പോ നമുക്ക്. നമ്മൾ ആസ്വദിക്കും പക്ഷെ പുറത്തുന്ന് നോക്കുമ്പോ നല്ല നല്ല ആസ്വാദകരമായ ഒരു കാഴ്ച തന്നെയാണ് മഴ എന്നാ കാലാവസ്ഥ പക്ഷേ അതിനെ മറുവശം നോക്കിയാൽ തന്നെ ആരോഗ്യകരമായ പ്രശ്നങ്ങളും പിന്നെ ദുരിതം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് ഈ മഴ സമയത്ത്.
അതെ അത് വളരെ ശരിയാണ് ചിലർക്ക് മഴ സന്തോഷമാണെങ്കിൽ ചിലർക്കത് ദുഃഖമാണല്ലേ?
അതെ അതെ. തീർച്ചയായും പ്രത്യേകിച്ച് മഴക്ക കാലാവസ്ഥ പുറമേെന്ന് നോ നോക്കുമ്പോ നല്ല രസകരമായ ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ദുരിതം അനുഭവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് നോക്കുന്ന ഒരു വളരെ സങ്കടകരമായ ഒരു കാലാവസ്ഥ തന്നെയാണ് മഴ.
അതെ പ്രത്യേകിച്ച് കടൽ തീരത്തുള്ളവർക്കൊക്കെ അത് അതി ഭീകരമായിരിക്കും ആഹ് ഏഹ് നമ്മുടെ രണ്ടായിരത്തി മൂന്നിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലേ?
ഇപ്പം കടൽത്തീരത്ത് താമസിക്കുന്നവർക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത്.
അതെ അത് വളരെ ശരിയാണ് അതേ തന്നെ ഇരുന്നൂറ്റി പുറത്ത് ആൾക്കാാര് മരി കേക്ക ചെയ്തു. അതുകൊണ്ട് തന്നെ കടൽത്തീരത്തുള്ളവർക്ക് എപ്പോഴും മഴ ഫീതിയുള്ള ഉളവാക്കുന്നതാണ് അവർ ക്ക് ജോലി നടക്കുന്നില്ല അവരുടെ വീടാണെങ്കിലും നശിക്കെ ക്കെ ചെയ്യും പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് അങ്ങനെരു സംഭവം ഉണ്ടായി
ഉം കടല ത്തീരത്ത് താമസിക്കുന്നവരെ ക്കായാകൂടുതലും ബുദ്ധിമുട്ട് കാരണം മഴയെന്ന കാലാവസ്ഥ കാണുമ്പോൾ തന്നെ അവർ ക്ക് ഒരു സങ്കടങ്കരമായ കാഴ്ച തന്നെയാണ് ഇപ്പോൾ പുറമെ ഇപ്പം ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക്നെ പ്രത്യേകിച്ച് വലിയ ഒരു ദുരിതമായിട്ട് നമുക്ക് തോന്നാറില്ല കാരണം മഴ പെയ്യും നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഉള്ളെ മെറ്റ വച്ചാ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിക്ക് പോകാനോ ആ ഒരു വീട്ടി തന്നെ അതായത് വീട്ടിൽ തന്നെ താമസിക്കാനോ കഴിയാത്തൊരവസ്ഥയാണ് അവിടെ കടലത്തീരുത്ത് താമസിക്കുന്നവർക്ക്.
അതെ അത് വളരെ ശരിയാണ് നമ്മൾ അത് ടി വിയിലൂടെ മറ്റും കാണും മ്പോ നമുക്ക് അത്രയും ഫീകരത തോന്നത്തില്ല പക്ഷെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവത്തുള്ളു അല്ലേ, അതുപോലെ തന്നെ മഴ കാരണം. ഒണ്ടാവുന്ന ഇപ്പൊ രോഗങ്ങൾ പ്രത്യേകിച്ചം കൊച്ചു കുട്ടികൾക്കാണ്. കൂടുതൽ രോഗങ്ങളുണ്ടാകുന്നത്.
അതെ അതെ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈ മഴ എന്ന കാലാവസ്ഥയ്ക്ക് എത്ര ഭീകരത നമുക്ക്. തോന്നാറില്ല അതിപ്പോ അനുഭവിക്കുന്നവർക്കെ അത്രയും ഭീകരതയും അവര് സങ്കടകരമായൊരു സം ഏ കാലാവസ്ഥയാന്ന് തോന്നാറുള്ളൂ.
അതെ അത് വളരെ ശരിയാണ് ഏഹ്കുട്ടികൾ ക്കാണെങ്കി ഇപ്പോ മഴയത്ത് സ്കൂളിൽ പോകുമ്പഴും ഹ് ചെല കുട്ടികളാണെങ്കിൽ കൊടയൊന്നും എടുക്കാറില്ല. കൊട നനഞ്ഞാലോന്ന് പേടിച്ച് അങ്ങനെ മഴ നനഞ്ഞഞ് കുട്ടികൾ പോകുമ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ വരികയും കു ട്ടികളെ അത് വളരെ നൽ രീതിയിൽ ബാധിക്ക്യ അവരുടെ പഠിത്തത്തിനെ ബാധിക്കുകയും ഹോസ്പിറ്റ്കളിലൊക്കെ ഇപ്പൊ പോയിക്കഴിഞ്ഞാൽ
ആഹ് അതെ അതെ ഇപ്പം പുറമേ നിന്ന് ഇപ്പ നമ്മൾക്ക് ആഹ് ശക്തമായ മഴ കാരണം നമുക്ക് പൊറത്തോട്ട് ഇറങ്ങാൻ വയ്യ റോഡുകൾ കാണാൻ സാധിക്കുന്നില്ല വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചെലപ്പോ നമുക്ക് അഹ് മഴയെന്നു പറയുന്നൊരു കാലാവസ്ഥയില് ഏഹ് ചെല വാഹനം ഓടിക്കാനൊക്കെ ചെല ബുദ്ധിമുട്ടുകൾ കാരണം പിന്ന അപകട സാധ്യത വളരെ അധികം കൂടുതലാണ് ഈ കാ കാലാവസ്ഥയില് അപ്പം ആഹ് പൊറാ അപ്പം ആഹ് പൊതുവേ പറയുകയാണെ തന്നെ മഴയെന്ന കാലാവസ്ഥ വളരെ മ്മ് എന്തുവാ ആസ്വദരമായി തോന്നുമെങ്കിലും മറുവശം നോക്കുവാണെങ്കി കൊറച്ച് ആഹ് ദുരിതമായ ഒരു അവസ്ഥയെ നമുക്ക് ആഹ് സംഭവിക്കും
അതെ അത് വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞപ്പഴാണ് ഓർത്തത് ഇപ്പോൾ വാഹനാപകടങ്ങളും കൂടി പെരികി വരികയാണല്ലേ?
മഴയെ തുടർന്നാണെങ്കി നമുക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് മഴയും ആഹ് അങ്ങന മ്മ് പുറമേ മഴയെന്ന് പറഞ്ഞ് തെള്ളിക്കളയാതെ മഴയിലൂടിപ്പം ഒരു പക്ഷെ നമ്മള് മഴ നനയും നമുക്ക് പനി പിടിക്കാം അങ്ങനെ ചെല ചെല ബുദ്ധിമു ട്ടുള്ള ആരോഗ്യകരമായ പ്രശ്നങ്ങളക്ക നമുക്ക് സംഭവിച്ചേക്കാം
ആഹ് അതെ അത് വളരെ ശരിയാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകള് മാത്രമല്ല വാഹനം കൊണ്ട് റോഡിലേ ക്കെറങ്ങുമ്പോൾ ആഹ് തെന്നി വാഹന അപകടങ്ങൾ ഉണ്ടാവുകയും അഹ് അത് കാരണം പരിക്കേൽ ക്കുകയും അത് മറ്റുള്ളവരെ
കളയാതെ മഴയെന്ന് പറയുമ്പം തന്നെ നമുക്കൊരു മുൻകരുതൽ വേണം നമ്മളെടുക്കാൻ ആയിട്ടുള്ളത് ഇപ്പം മഴയെന്ന് പറയുമ്പം തന്നെ ആഹ് അല്ലോ ഹായ് നല്ല മഴ എന്ന് പറയാതെ തന്നെ മഴയെന്നൊറു മുൻകരുതൽ പ്പ പൊറ ത്തോട്ട് അധികം നമ്മള് പൊറത്തോട്ടെറങ്ങരുത് ജോലി ചെയ്യാൻ സാധി ക്കാത്തൊരവസ്ഥയാണ് അപ്പം പൊറത്തോട്ട് മാക്സ് പൊറത്തോട്ടും പരമാവധി നമ്മള് പൊറത്തുള്ള യാ ത്രകളൊക്ക ഒഴിവാക്കുന്നതാണ് ഏറ്റോം കൂടുതൽ നല്ലത്
നല്ലത് അതെ അതെ വളരെ ശരിയാണ് അത്യാവശ്യം ജോലിക്ക് പോവുന്നവരും ഏഹ് മറ്റും പോകട്ടെ അത് മാ ത്രമല്ല ആഹ് കുട്ടികളില് ചെറിയ പനി കൺ കാണുമ്പോൾ തന്നെ അവരെ വീട്ടിൽ തന്നെ ഇരുത്തുവ അല്ലാ തേ ആഹ് സ് ആഹ് വിദ്യാലയത്തിലേക്ക് പറഞ്ഞ് വിട്ട് പനി കൂട്ടുകയോ കുട്ടികൾക്കാമ്പോ അറിയില്ല മഴയത്തിറങ്ങരുത് പനി കൂടും ന്നൊന്നും അ അറിയില്ല അത് ആഹ് ഭയങ്കര മ
അത് വളരെയധികം ആഹ് സം നമുക്ക് സമൂഹത്തില് തന്നൊരു മുൻകരുതലെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം തന്നൊ പനി പനി വരുന്നത് ശ്രദ്ധി ക്കണം മഴയ സമയങ്ങളില് പ്പ കൂടുതലും അങ്ങനത്ത കാര്യങ്ങളിൽ ആരോഗ്യകരമായ പ്രശ്ന കാര്യങ്ങളിലാണ് നമ്മള് കൂടുതലും ശ്ര ദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പം പുറത്ത് കുട്ടികളാണെങ്കിൽ മഴ പെയ്യുമ്പോളവര് ഓ ഓടിയിറങ്ങുന്ന കളിക്കാനായിട്ടാണ് ഓടി എറങ്ങുന്നത് അതിന് നമ്മൾ മുൻകരുതലെടുക്കണം പ്പൊ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാ ക്കി മഴ വരുമ്പോ നമ്മളങ്ങനെ കളിക്കരുത് ആഹ് പനി പിടിക്കുമെന്നക്ക അവർക്ക് മനസ്സിലാകു കുമ്പൾ അവരത് അവര് അതീനിന്ന് ഒഴിഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത് അപ്പം കൂടുതല് മുൻകരു താര മാതാപിതാക്കളും എടുക്കേണ്ടതാണ്
അതെ അതെ വളരെ ശരിയാണ് മാതാപിതാക്കളും അതുപോലെ തന്നെ അദ്ധ്യാപകരും എടുക്കണം അദ്ധ്യാപകര് വേണം ആഹ് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേം പാഠത്തോടൊപ്പം തന്നെ മഴയെ മഴേടെ ആഹ്ലാദ പ്ര കടനങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കാതെ അതിനൊരു മറുവശമുണ്ട് ആഹ് അത് എങ്ങനെ നമ്മളെ ബാധിക്കുമെന്നും കൂട അദ്ധ്യാപകര് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ഏറെ മനസ്സിലാകുകയും ഏഹ് നമ്മൾ ആം കുട്ടികളുടെ അച്ഛനും അമ്മേം പറഞ്ഞു കൊടുക്കുന്നതിനെ ക്കാൾ കൂടുതൽ അധ്യാപകർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് മനസ്സിലേക്കെടുക്കുകയും അത് പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതിലൂടെ കൊറേ രോഗങ്ങള് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അല്ലേ
അത് കൂടുതലും ഇപ്പ മാതാപിതാക്കൾക്ക് കു സെ കുട്ടികളെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാലും കൂടി അധ്യാപകർ അതിൽ വളരെയധികം പങ്കുണ്ട് അധ്യാപകരും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഇപ്പം നമ്മള് ക് ഇപ്പൊ മാതാപിതാക്കളെ മാത്രമല്ല വ് ആഹ് അവര് കൂടുതൽ സമയം വീടുകളിൽ ചിലവഴിക്കുന്നതിന് കൂടുതല് എവിടാണ് വിദ്യാലയങ്ങളിലാണ് ചിലവഴിക്കുന്നത് അപ്പൊ വിദ്യാലയം കേന്ദ്രീകൃതമാകുമ്പോൾ തന്നെ അധ്യാപനം അധ്യാപനത്തിലൂടെ കുട്ടികൾക്ക് കൂടുതൽ കാര്യം മനസ്സിലാവാൻ സാധിക്കും ഇപ്പം മഴയെക്കുറിച്ചായാലും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളായാലും അധ്യാപകർക്ക് കൂടുതലും കുട്ടികളുടാ ആഹ് അടുത്തത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചേനേ
അതെ അത് വളരെ ശരിയാണ് കുട എന്നത് ഇപ്പ നമുക്ക് നിത്യജീവിതത്തിൽ ഒഴിവാക്ക ക്കാൻ പറ്റാത്തൊരു വസ്തുവായി മാറിയിരിക്കുകയാണ് നേരത്തെ ആണെങ്കിൽ ഭയങ്കര വെയില് കാരണം നമുക്ക് കൊട വേണമായിരുന്നു ഇപ്പോൾ ഭയങ്കര മഴ കാരണം കൂട വേണം ഇപ്പ എപ്പോഴും കുടയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി തീർന്നിരിക്കുന്നു അല്ലേ
അതെ മഴ മഴക്കാലാവസ്ഥ പുറമേ നിന്ന് നമുക്ക് പുറ പുറത്തോട്ട് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണ് ശക്തമായ കാറ്റും അതിലൂടെ തന്നെ ശക്തമായ കാറ്റും അത് ഇടിയും മിന്നിലും ക്കെ നമുക്ക് ഒരു ഭീകരത ഉണർത്തുന്ന സംഭവം തന്നെയാണ് ഇപ്പം ചില ഇപ്പോഴും നമുക്ക് ഇത് കാണുമ്പോൾ ഹായ് നല്ല രസമുണ്ട് ഒരു ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ചിലവര് മഴ സമയത്ത് യാത്രകള് പോകാറുണ്ട് ചില മലമുകളിലൊക്കെ യാത്രകൾ പോവാറുണ്ട് അതു തന്നെ വളരെയധികം ഒരു തെറ്റായ ഒരു കാര്യമാണ് ചെയ്യുന്നത് അത് അവരുടെ ആഹ് ജീവന് തന്നെ ആപത്തായിട്ടുള്ള കാര്യാണ് എന്നാലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിയ അത് അതിലും നല്ല അവരുടെ ജീവൻ നമുക്ക് തിരിച്ച കിട്ടിയേക്കാമെന്നാണ്
അതെ അത് വളരെ ശരിയാണ് അതുപോലെ തന്നെയാണ് മഴക്കാലത്ത് എന്തൊക്കെ ശുചി ങ്ങൾ നമ്മൾ പാലിക്കണം എന്നുള്ള കാര്യങ്ങളും കുട്ടികൾക്കാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആഹ് ചില വീടിന്റെ പരിസരങ്ങളില് വെ വെള്ളം കെട്ടിക്കിടക്കിയത് അതുവഴി കൊതുകള് പെരുകുകയും അതുവഴി കൂടുതൽ രോഗങ്ങൾ ബാധിക്കാനുമുള്ള ആഹ് സാധ്യത വളരെയേറെയാണ് മഴ കാരണം പുറത്തോട്ട് ഇറങ്ങുന്നില്ല അത് കാരണം എങ്ങും വൃ വൃത്തിയാക്കാൻ ഒക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല മഴയാണെങ്കിലും വെയിലാണെങ്കിലും ച്ചു ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അല്ലേ
ഇപ്പം മഴ കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ തന്നെയാണ് ഈ മഴ സാഹചര്യങ്ങള് അങ്ങനെ അധികം പുറത്തോട്ട് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് ആഹ്‌ പലപ്പോഴും നമ്മുടെ ജോലി ജോലിയൊക്കെ നമുക്ക് ആഹ് മഴ സ സമയങ്ങളിൽ ഇല്ലാത്തതും നല്ല കാര്യം തന്നാണ് ഈ മഴ സമയത്ത് ഇപ്പൊ ജോലിക്ക് പോയാൽ തന്നെ അതികൂടുതലാരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം അതിലും നല്ലത് മഴ സമയങ്ങളിൽ നമ്മള് ങ്‌ പരമാവധി വീടിനുള്ളിൽ തന്നെ ഇരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇപ്പ കുട്ടികളായാലും മുതിർന്നവരായാലും
അതെ അത് വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത് ആഹ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ആഹ്‌ പുറത്തിറങ്ങാൻ ശ്രമിക്കണം അതാണ് ഈ മഴ സമയത്ത് നമ്മൾക്ക് ഏഹ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അല്ലേ
പിന്നെ എടുത്ത് പറയേണ്ടതന്ന് പറയുന്നുന്നത് ആഹ്‌ ‌ നമുക്ക് കഴിഞ്ഞ ആഹ്‌ കഴിഞ്ഞ വർഷങ്ങൾ അതായത് കഴിഞ്ഞ മുൻകാല വർഷങ്ങളിലും നമുക്കൊരു ആഹ് മഹാമാരിയായിട്ടോരു പ്രളയം സംഭവിച്ചിരുന്നു അതിലൂടെ തന്നെ മഴ ശക്തമായതിലൂടെ ആഹ് ചുരൽമല ദുരിധം സംഭവിച്ചിരിക്കുന്നു അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇപ്പോ കുടുംബത്തോടിപ്പം രാത്രിക്കൽ സുഖമായിട്ട് കിടന്ന് കിടന്നവരൊക്കെയാണ് രാവിലെ എഴുന്നേക്കുമ്പോൾ സ്വന്തം കൂടപ്പിറപ്പുകളെ വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ആ ചുരൽമല എന്ന ഒരു മഹാദുരന്തം ദുരിതം നമ്മളെ ബാധിച്ചത് അത് തന്നെ ഒരു സങ്കടകരമായ കാഴ്ച തന്നെയായിരുന്നു. ഇപ്പൊ മഴയന്ന് പറയ്മ്പ പുറമേ നമ്മൾ ആസ്വദിക്കുന്നതിലും കൂടി തന്നെ മഴെന്ന് പറയുമ്പം അതിനും ചെറിയ മറുവശങ്ങളുണ്ട് അതിനും ദോഷകരമായി ബാധിച്ചൊക്കെ ഒരു മുൻകരുതൽ വേണം നമ്മൾ ആദ്യം എടുക്കേണ്ടത് മഴ ഇതൊരു കാലാവസ്ഥ വരുമ്പോൾ
അതെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്
ആണോ ഇപ്പം വലിയൊരു മഴേന്ന് പറയുമ്പം തന്നെ മഴ പെയ്താൽ തന്നെ ഇപ്പ നമ്മക്കായിട്ട് തന്നെ മഴയന്ന് പറഞ്ഞ വീടിനുള്ളിൽ പരമാവധി ഇരിക്കാണ് ശ്രമിക്ക ക്കാറുള്ളത് പക്ഷെ പക്ഷെ മറു വശം നോക്കിയാൽ തന്നെ കുറേ പേർക്ക് അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇപ്പം സ്വന്തം ഇടങ്ങളിൽ നിന്നും മറ്റൊരിടത്തേക്ക് അവർ ഒരു പാലായനം ചെയ്യേണ്ട ഒരവസ്ഥ തന്നെയാണ് ഈ മഴയെന്ന് പറയുന്ന കാലാവസ്ഥയിൽ ഉണ്ടാകുന്നത്
ആഹ് അതെ താങ്കളോടൊപ്പം സംസാരസ് ച്ച് മഴയെക്കുറിച്ച് ഇത്രയും
ഇതാ ഉണ്ടായിത്ത നമുക്കൊരു മുൻകരുത്തിലൽടുത്ത് നമുക്ക് എല്ലാർക്കും ഒരു മുൻകൈ എടുത്ത് നമുക്ക് വീണ്ടും ഒന്നി മുന്നോട്ട് പോകാം എന്ന് നമുക്ക് ആഹ് പ്രാർത്ഥിക്കാം ഇത്രയും നേരം എന്നോട് സംസാരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് ആഹ് ശരിയെന്ന
ആഹ് എനിക്ക് സന്തോഷമുണ്ട്